ഹല
ഹലോ
ഹലോ
ഹലോ
ഹലോ ആ പിന്നെ ഒറക്കായോ
ഇല്ലല്ല ഉച്ചക്കറങ്ങാറില്ലട
ആ ശരി
ഞാൻ രാത്രി മാത്രം ഒറങ്ങുന്ന ഒരു ജീവിയാണ്.
ഇന്ന് ആ ഇന്ന് എന്തായിരുന്നു ഉച്ചക്ക് എന്തായിരുന്നു. വെള്ളിയാച്ചായിട്ട്
ഇന്ന് തേങ്ങാച്ചോറും പിന്നെ ആട് കറിയും പപ്പടം പൊരിച്ചതും ചമ്മന്തിയും
അവിടെ എങ്ങനെ തേങ്ങാ ചോറ് വെക്കാ
തേങ്ങാച്ചോറ് ഞങ്ങള് ഇവിടെ രണ്ടായിട്ടിത്തിരി വെക്കണം പക്ഷുര നോർമലി വെക്കുന്നത് നമ്മള് മട്ട അരിയിട്ടാണ്. തേങ്ങാ ചുരുങ്ങും വളങ്ങും നല്ല രസം ഉണ്ടാവും, മട്ടരി നമ്മള് മട്ടരി എല്ലാം കഴുകിട്ട്
നിങ്ങള് തേങ്ങ ചിരവിട്ടിട്ട് ഉള്ളി ഉലിവേക്കെട്ടിട്ട് അങ്ങനെയാണോ
അങ്ങനെ ചെരങ്ങും ആ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ തേങ്ങയും ഉള്ളിയും
പിന്നെ
ഉലവയും പിന്നെ അരിയും കഴുകി- കൂടെറ്റി താ ഉപ്പു ഇട്ടിട്ട് നന്നായി- കൈ കൊണ്ട് മിക്സ് ആക്കും, നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് കൈ കൊണ്ട് എല്ലാം അങ്ങനെ തിരുമ്പി പിടിപ്പിച്ച് ചേർക്കും. തേങ്ങ അതിന്റെ പാലക്കെയ്ക്ക്റങ്ങി വരുന്ന കോലത്തിൽ
ആ ഇവിടെ അങ്ങനെല്ല ഇണ്ടാക്കൽ തേങ്ങ പാല് എടുത്തിട്ട്. മഞ്ഞൾ പൊടി ഇട്ടിട്ട്, ചെറിയ ജീരകം വലിയ ജീരകൊക്കെ ഇട്ടിട്ട്
പിന്നെ നമ്മളെ ഈ അണ്ടിപ്പരിപ്പും മുന്തിരി അങ്ങനൊക്കെ ഇടൂലെ, അതെല്ലാം അതൊക്കെ ഇട്ടി അങ്ങനെ വേവിക്കും
ഇപ്പം പറയാൻ പറഞ്ഞ രണ്ടേ രണ്ട ഐറ്റത്തി
ആ അത് തന്നെ എൻ്റെ ഇവിടെ എങ്ങനെ അങ്ങനെ ഉണ്ടാക്ക, എൻ്റെ വീട്ടിൽ തേങ്ങാ ചിരവിട്ടിട്ട് ഉലിവയൊക്കെ എടുത്ത് അങ്ങനെ വെക്കും ആ അതെ അതെ. പിന്നെ അപ്പൊ ഇന്ന് മട്ടൻ കറിയായിരുന്നു.
അപ്പൊ ടേസ്റ്റ് ഉണ്ടാവോ?
ആ നല്ല രസം ഉണ്ടാവല്ലോ തേങ്ങാ ചോറ് അതില് തേങ്ങ, തേങ്ങാ ഉലുവ ഉള്ളി ഇതൊന്നും കാണൂലന്ന് മാത്രം. പിന്നെ നെയ്ച്ചോറിൽ ഇടും പോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെയൊക്കെയ ഉള്ളതാണ് പിന്നെ വേറെന്താ
നിങ്ങൾ നിങ്ങള് ആട് കറി എങ്ങനെ ഉണ്ടാക്കൽ നിങ്ങള് ആട് കറി.
ഞങ്ങള ആടുകറി സാധാരണ ബീഫ് വെക്കും പോലെ തന്നെ ഈ ഉള്ളീം, തക്കാളിയൊക്കെ വാട്ടി എന്ത്
തേങ്ങാ ചോറിന്റെ തേങ്ങാച്ചോറ് നമ്മൾ ആ വെള്ളം വെക്കൂലെ ആ വെള്ളം വെ വെക്കണത്‌ തേങ്ങ
അല്ല അപ്പ അത് എങ്ങനെ അത് തേങ്ങാപ്പാൽ ആയിരുന്നത്
ആ തേങ്ങാപ്പാലും തേങ്ങാപ്പാല് നമ്മള് എത്ര ചോറിന് എത്ര വെള്ള വെക്കണേ ആ വെള്ളം മൊത്തം അത് തന്നെ ആ വെള്ളം മൊത്തം തേങ്ങാപ്പാൽ ആക്ക അതിൽ എത്ര വെള്ളം വേണം അത്ര തേങ്ങാപ്പാൽ മൂന്ന് നാല് തേങ്ങയൊക്കെ ചിരവി അതിൻ്റെ പാലെടുത്തിട്ട് ഇച്ചിരി വെള്ളവും കൂട്ടിയിട്ട് ആ അരിക്ക അനുസരിച്ച് വെള്ളം വെക്ക എന്ന്ട്ട് പിന്നെ അയില് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇടാ അങ്ങനെ ഇടാത ചെയ്യ ചെറിയ ജീരകം, വലിയ ജീരകം ജിരകം ഇടാ, മഞ്ഞപ്പൊടി ഇടാ, ഉപ്പു ഇടാ അല്ല അങ്ങനെ വേവിക്കല്യ അയില് വേവിക്കുമ്പോ അങ്ങനെേ വേവിക്ക വറുത്തിടുമ്പോ മോള് കൂടെയല്ലേ ഇടാ. ഇതങ്ങനെ അയിലിട്ട് വേവിക്കയ്യാ ആ അതിലിട്ട് വേവിക്കും. പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും ട്ടിട്ട് എളക്ക അ ഞമ്മൾ സ മറ്റേ ചോറ് വെ വക്കുമ്പോൾ തന്നെ എല്ലാം അളക്കി മിക്സ് ചെയ്തിട്ട് അട്പ്പത്ത്ച്ച് വേവിക്ക
വേവിച്ചു വറ്റിച്ചെടുക്കൊ
അതെ അതെ
ഏ അല്ലാപ്പൊ ഈ ഇങ്ങള് ആടുക റീല് ആ ആട് കറിയില്എങ്ങനെങ്ങള് ഉള്ളിം തക്കാളിംഒക്കെ വാട്ടീട്ടാ ണ്ടാക്ക
ഉള്ളിം തക്കാളിയൊക്കെ വാട്ടി പൊട്യള് വർത്ത് അയിലിടും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിം ചതച്ചിടും വലിയ ചീരകടും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അയില് എറച്ചിട്ടിട്ട് മൊത്തായിട്ട് മിക്
അല്ല ഇങ്ങള് ഇങ്ങള്എന്തെല്ലാം പൊടിടും ആയില്
ഞങ്ങള് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഈ ബീഫ് ബീഫ് മസാലങ്ങന
ആടിലൊ ന്നാ ഞങ്ങള് ഇങ്ങനേയല്ല ണ്ടാക്ക ഞങ്ങള് എങ്ങനെയെന്നറിയോ ആ ആട് ആട്ടറിച്ച് നല്ല കൈകി വൃത്തിയാക്കി ആട്ടറിച്ച് ചട്ടീല് ഇട്ടിട്ട് അ തീക്ക് പിന്നെ ചീ ചുവന്നുള്ളില്ലേ നമ്മളെ ഒരു കൈപ്പിടി ഒരു ആ ഒരു കൈപ്പിടി ഫുളള്ചുവന്നുള്ളി ചുവന്നുള്ളിയാണ് കൂടുതൽ ട്ക്ക ഞാന് വലിയ സവാള അങ്ങനെ ട് കേ ട്‌കലന്നെല്ല ചുവന്നുള്ളിഇനി കുറവൊക്കെ ആണെങ്കിൽ സവാള ചെറിയൊരു കഷ്ണ ടൊള്ളൂ അന്നിട്ട് ഈ എറച്ചീക്കന്നെ ഏ പിന്നെ ആ് ഇതന്നട്ട് ന്തെയ്യുംന്നറൊ ഇങ്ങള്ങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോണ്ടിട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കുംഞൻ ഉറപ്പ് തരാം കാരണം നമ്മള് ഇത് ഇവിടെ എല്ലാർക്കും ഇഷ്ടപ്പെടുന്ന സംഭവാണിത് എന്നിട്ട് എളുപ്പം പണിയും എളുപ്പമാണ് ന്നട്ട് എന്താ ചെയ്യാന്നറിയോ ന്നട്ട് പിന്നെ ചുവന്നുള്ളി ഒരു കൈപ്പിടി നിറച്ച് ചുവന്നുള്ളി നറുക്കിക്കാണ്ടോ അല്ലെങ്കിൽ ഒറ്റൊരു പൊളിയൊൾച്ചിക്കാണ്ടോ ഈ ആ ആട്ടറിച്ചി വേംകൈകിച്ച ചട്ടീക്ക് ഇട്ട് കൊടുക്കും ന്നിട്ട് അതീക്ക് ഒരു തക്കാള
ഉം ചുവന്നുള്ളി ഞങ്ങള് ചതച്ചിടും അല്ലാതെ ന്നുർക്കിയിടൂലെ ചാർ ചെറി ഉള്ളിയും തക്കാളി അല്ല ഇതില് ഇഞ്ചി വെളുത്തുള്ളിയൊ ക്കെ ചതച്ച
ചതച്ചിടുമ്പോ ഒരു കാരറ്റ് പോലൊ ഒരു തുണ്ട് പേസ്റ്റ് പോലെ ആവ്ണ്ട് ഇത്ങ്ങളങ്ങനൊന്നു ചെയ്തോക്കാണി മുളകോടി ഇടൂല ഞങ്ങള് മൊള മുളക് പൊടിയൂസ് ചെയ്യന്നെല്ല അട്ടർച്ചില്
കുരുമുളക്
ഞങ്ങള് യൂ കുരുമുളക് പൊടി കുരുമുളക് പൊടി അങ്ങനെയല്ല ഞാൻ പറഞ്ഞരാആദ്യം മഞ്ഞൾപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇടും അതേപോലെ തന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടിം ഇട്ടിട്ട് തക്കാളി പിന്നെ ചുവന്നുള്ളിടും ചെറിയൊരു കഷ്ണം വാണെങ്കില് എന്തയ്യും വലിയ സവാള ഇടും എന്നിട്ട് എന്തയ്യ ഇതില് ഇട്ടിട്ട് ഉപ്പും ട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അടുപ്പത്ത് വെക്കും എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചി ഏ ഒരു ചെറിയ കഷ്ണം ടും ക വെളുത്തുള്ളി അതേപോലെ കുരുമുളക് നല്ല ജീരകല്ലേ നല്ല ജീരകം ഇതെല്ലാം കൂടെ മിക്സിയില് നന്നായിട്ട് അരക്കും ന്നട്ട്‌വലിയ ജീരകം ഒരുക്കെറ ഞാൻ ഇപ്പോൾ ചെറിയ കുറ ച്ച് വലിയ ജീരകംഒരു പേര്ന് ചേർക്കും നല്ല ജീരകം ചെറിയരു ടീസ്പൂൺ നല്ല ജീരം എടുക്കും ചെറിയ ചെറിയൊരു ടീസ്പൂൺ
ആ നല്ല ചീരകം ട്ത്താല് അപ്പൊ ആ ഈ ഇറച്ചി ബീഫിലൊക്കെ ഈ മറ്റേതല്ലേ ഇട അപ്പൊ അയിന്റെ ചൊയല്ലെ ഉണ്ടാവ
ല് ബീഫിന് ഒക്ക ബീഫിന്ന് ഞമ്മള് പെരിഞ്ചീരകട നല്ലീതി ഞങ്ങളും പക്ഷെ ആട്ടർച്ചിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്തോക്കി കാരണം എന്താറിയോഞാൻ പറയാൻ കാരണം എന്താ അറിയോ ഇതേപോലെ നിങ്ങള് പറഞ്ഞ അതേപോലെ പറഞ്ഞ നല്ല ജീര കെട്ടാല് ഒരു മതിുരിക്കലല്ല ഒരു ചോയ മാറൂല നമ്മള് ഉപ്പേരിയിലൊക്കെ ഇടുന്ന സാധനംല്ലേ എന്നൊക്കെ പറഞ്ഞ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി എന്നിട്ട് പോലും അതി അതിന്റെ ഫീഡ്ബാക്ക് കുറെേ വേണിക്ക് വിളിച്ചിരുന്നേ ആ ഞാട ഞാൻ അത്ണ്ടാക്കി നല്ല രസ ഉണ്ടായിട്ട് സംഭവം ഇന്റെ കെട്ടിെയോൻ കൊക്കെ ഇനി ഇങ്ങനെ ഉണ്ടാക്കിയാ മതിയന്ന് പറഞ്ഞേ കാരണം ഞാൻ ഇത് ഒരുപാട് പേർക്ക് പറഞ്ഞൊട്ത് ണ് ഇൻക്കിത് ഇനിക്ക് കിട്ടിയത് എവിടുന്നന്ന് വെച്ചാൽ എന്റെ അമ്മായിമാൻ്റെ ഇരുന്ന് കിട്ടിയതാണ് എനിക്ക് റെസിപ്പി ഏ ഇമ്മ അങ്ങനെ എന്ന എന്നിട്ട് എല്ലാം കൂടെ
ഞങ്ങള് ബീഫ് വെക്കും പോോലെ തന്നെ
റിയോ ഈ അതി കണ്ടിട്ടും ആ ബീഫ്ക്ക്പോലെ ആുമ്പോ ബീഫിന്റെ ടേസ്റ്റ് ആന്റെ ടേ ഇല്ല
എറച്ചിയൊക്ക അവിടെ കിട്ടൊ ഇങ്ങക്ക് ഇങ്ങനെ ഈ ഓള്ളിയത്തിന്റെ ഒക്കെ അങ്ങനെ പെരുന്നാളി
ഉം ഉം ഉം അല്ല ബീഫ് നിങ്ങളിപ്പൊ ഈ പറഞ്ഞ സെയിം സംഭവം തന്നെ ഞങ്ങളൊക്കെ ചെയ്യല്ണ്ട് ഏ പക്ഷെ ഈ ആട്ട്രച്ച നിങ്ങളൊന്നി ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി അപ്പൊ ജീരകൊക്കെ ഇട്ടിട്ട് നതേചെയ്യും ഇഞ്ചി വെളുത്തുള്ളി ജീരകം ചെറിയ ജീരകം ഒരു പേരിന് വെളിയ ചീരകഇടൊള്ളൂ പേരിന് ന്നട്ട് അത് ഇട്ട് കാണ്ട് നല്ല ഒക്കെ അടിച്ചിട്ട് ദീകാണ്ട് ഇട്ടിട്ട് എല്ലാം കൂടെ കൈയൊണ്ട് നല്ലാണ്ട് കൊഴച്ച് ഇ കറിവേപ്പന ഒക്കെ ഇട്ട് അടുപ്പത്തത്ത് കണ്ടണ്ട് വെക്കൂട്ട് അടുപ്പത്ത് വെച്ചിട്ട് കൊറച്ച് വെള്ളത്തിൽ വെച്ച് വേവിക്കാം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളത്തിൽ വെച്ച് വേവിക്കാം അടുപ്പ തന്നെ വെക്കല് ഞങ്ങള് ന്നട്ട് അധീക്ക് എ ൻത്ചെയ്യും അത് വെന്ത് കഴിഞ്ഞാല് കുരുമുളക് പൊടി ഒക്കെടും
ലേ കുക്കറിൽ വേവിച്ചാല് ഒരു ചി
രസം കിട്ടൂല ആഹ് കുരുമുളകും സൂര്യ പറയാൻ മറന്ന് കുരുമുളകും ഇതില് ഇട്ടിട്ട് ഈ നമ്മളെന്ത ചെയ്യോ ഇഞ്ചി വെളുത്തുള്ളി ഇതാക്കൂലേ അതില് കുരുമുളക് കൂടും കുരുമുളക് ഇട്ടിട്ടാണ് നമ്മള് നന്നായിട്ട്ര അരച്ചു ചേർക്കും
മുരിങ്ങ വക്കൊ ഇങ്ങൾ മുരിങ്ങ
എന്ത് മുരിങ്ങ
മുരിങ്ങ കറി
ആഹ് മുരിങ്ങ മുരിങ്ങയിലല്ലേ
ആഹ് മുരിങ്ങല
ആ് അത് വെക്കും അത് വെക്കും ആഹ് വെക്കല്ണ്ട് വെക്കല്ണ്ട് തേങ്ങരച്ചിട്ട് ആഹ് അതൊക്കെ ഉണ്ടാക്കും പക്ഷെ ഇതിങ്ങനെ ആട്ടറച്ചി ഇങ്ങൾ ഇങ്ങനെ ഒന്ന് റെസിപ്പി ചെയ്തോക്കി പക്ഷെ ഞങ്ങള് മുരിങ്ങിന്റെല ചെറിയ ചെറിയ ജീരകം അരക്കൂല ഓരോ നാട്ട്ക്കും ഒരൊത ഞങ്ങള് മുരിങ്ങ ക ക്കായ മുരിങ്ങയില കറി തൊടങ്ങിയ കറിയിൽ ചെറിയ ജീരകം ചേർക്കേ ഇല്ല
ചെറിയ ജീരകം മോരിറിയിലൊക്കെ ചേർക്കും ഞങ്ങൾ കുമ്പള
ആഹ് മോര് കറി ചേർക്കും മോര് കറി പപ്പായക്കറി അങ്ങനത്തലൊക്കെ ചേർക്കും പക്ഷെ മുരിങ്ങന്റെ എല മുരിങ്ങ കായ ഈ രണ്ട് സാധനത്തിന് ഞങ്ങൾ എന്ത ചെയടാ ചെറിയ ജീരകവും വലിയ ജീരകവും ഒരു ജീരകവും ഇല്ല
അതിന് ച ചുവന്നുള്ളിട്ട്ട്ട്
മോര് കറി പിന്നെ ഈ എന്താ പറയ ഒരു കറിയിണ്ടാക്കും
എന്ത്
ചെറ് ചെറിങ്ങാ എന്താ ആൾക്ക് എന്താ പറയാ ചെറിങ്ങ എറച്ചിയോ ബീഫൊക്കെ വെക്കും പോലെ വെക്കുവല്ലൊ ആഹ് ചെറങ്ങ താളിക്കും ചെയ്യും ഒന്ന് കൂടാതെ ബീഫ് വെക്കും പോലെ വെക്കും
അങ്ങനെ വെക്കൂല്ലേ ആഹ് അത് എനിക്കറിയില്ല അത് വെ ശെരിയാ ചെരങ്ങ അതിന് ഇവിടെ വല്ലാതെ കൊണ്ടുവരലില്ല ചെരങ്ങ താളിക്കാ ചെരങ്ങ ഉപ്പേരി ഉണ്ടാക്കാ കടുക് വറത്തിട്ട്
പച്ചമുളക് ഇട്ട് അങ്ങനെ ഉണ്ടാക്കും പിന്നെ അതാണ് കൂടുതല് നോമ്പിനൊക്കെ ഞങ്ങള് കൊറച്ച് വെള്ളത്തോടുക്കെ ഉമിച്ച് വാരും ഇത് ഇപ്പൊ ആട്ടിറച്ചി ഉണ്ടാക്കിയാലേ ഇണ്ടാവൂ എളുപ്പ് അട്ടറച്ചീ ഇങ്ങനാണ്ട് വേവിച്ച് വെച്ചിട്ട് പിന്നെഅയിക്കാണ്ട് ഉള്ളി തുമിച്ചാണ്ട് വാർന്ന് കൊട്ക്ക കറിവേപ്പിലയും ചപ്പൊക്കെ ഇട്ട് ഇട്ടണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഓരോരുത്തക്ക് ഓരോരോ ഇഷ്ടങ്ങള്
ശരിയെന്നാ
ആഹ് ആയിക്കോട്ടെ നിങ്ങള് ഒന്ന് ട്രൈ ചെയ്ത് നോക്കോണ്ടിട്ടാ